ഹലോ?
ഹലോ?
ആഹ.. എന്തൊക്കെയ പരിപാടി.
എന്താ പരിപാടി ഇങ്ങനെ.. ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. ചായ വെച്ചിട്ടുണ്ട്. കുട്ടി മദ്രസ ഇല്ല ല്ല.
ഉം.. എത്ര നേരം അപ്പൊ മദ്രസ് പോയില്ലേ കുട്ടികള്?
ആഹ.. മദ്രയിൽ പോയി. വല്യാളും രണ്ട് മൂന്നാമത്തോള് മദ്രസയിൽ പോയി. വന്നു ആറ മണി മുതൽ ഏഴ് മണി വരേയായിരുന്നു. പിന്നെ ചെറിയ ആള് ഇപ്പൊ പോയിട്ടുണ്ട് ഏഴ മണിക്കാണ്.
ആഹ.. ഇവിടെ അങ്ങനെ തന്നെയാണ് മൂത്താൾ പോയി. ഏഴാം ക്ലാസ്സിലുള്ള ആള് പോയി. അവക്ക് ആറര മുതല് എയര വരെയാണ്. ഇപ്പോ മോള് നാലാം ക്ലാസ്സിലാണ്ഓള് പോകാൻ വേണ്ടിയിട്ട് നിക്കാണ്. നോക്കി ഏഴര ടു ഒമ്പത് മണി വരെ. അങ്ങനെ ആണ്. ഉം.. അപ്പൊ ഞാന് ചായ കറി ഉണ്ടാക്കാൻ നേരത്തെ തന്നെ ഇറങ്ങൂട്ടാ. മോന് പോകുമ്പ ആവൂല ഓനക്ക് എന്തെങ്കിലുമൊക്കെ ഈത്തപ്പഴവോ ചെലപ്പം ചാ വെള്ളം മാത്രമാണ് ഇക്കാന് പച്ചെള്ളം കുടിച്ചിട്ടാ പോയത്. കാരണം ഓന് എനീക്കാൻ നേരം വൈകീ പിന്നെ ഞാൻ അടുപ്പത്തു നേരം വൈകി ഫോണില് നോക്കി ഇരുന്നപ്പോ എളുപ്പത്തിന് എണീറ് വരാനും ഞാനും നേരം വൈകീ അപ്പൊ പിന്നെ വെള്ളം കുടിച്ചിട്ട് അങ്ങ് പോയി. അങ്ങനെയ.. എന്താ ഉണ്ടാക്കാറ് രാവിലെന്നും?
രാവിലെ അധികവും ദോശതന്നെ.
ഉം.. ഇന്ന് ഇപ്പോ ദോശയനക് ഇന്നലെ പുട്ടായിരുന്നു. ഇന്ന് ദോശയാണ് എന്നിട്ട് ഇന്നലത്തെ മീൻകറി ഇണ്ട് കുറച്ച്. അപ്പൊ.. പിന്നെ ദോശ ആക്കി. പിന്നപ്പൊ ഇന്നലെ പുട്ട്ണ്ടായിരുന്നു മിഞ്ഞാന്ന് ഏ് അതുപോലെ ന്ന്‌വെള്ളപ്പും അങ്ങനഒക്കെ ഓരോന്ന്ണ്ടായിന്നു അപ്പോപ്പിന്നെ ഇന്ന് ദോശാക്കി ദോശാവുമ്പോ എനിക്കും മടിയാണ് ഇൻക്ക് വല്ലാതെ ഇഷ്ടല്ല ഈ ദോശ ഭയങ്കര മടിയാണ് ദോശം കുട്ട്യാള് ഇനിപ്പോ എന്തെലും കറിയിണ്ടായാലും തിന്നുട്ടാ ദോശാന്ന് പറയുമ്പോ തന്നെ ഇൻക്ക് അലർജ്യാണ് ഞാൻ പിന്നെന്ത് കാട്ടുന്നറിയോ വേഗം ചോറും കൂട്ടാനും അയാ വേം ചോറ്ന്നും ന്നാ രാവിലെ വല്ല കാൽച്ചായക്ക് വല്ല മിച്ചറോ ഏ് മറ്റെന്തെങ്കിലും കൂട്ടിക്കാണ്ട് അതെച്ചെ അല്ലെങ്കി ഞാൻ ചോറായ ചൂടോട് കാണ്ട് വേം ചോറങ് തിന്നും അതാ ഞാൻ കാട്ടാറ്
ഉം
അങ്ങനെ എന്തേലൊക്കെ ചെയ്യാ ഇങ്ങള് എന്നും ദോശന്നെ ചുടല്
ഞാൻ അധികം ദോശന്നെ പിന്നെടക്കാെള്ളൂ പുട്ട്ണ്ടാക്കാ പിന്നെ ഭൂര് യ്യോ ആനെക്കെ ഇണ്ടാക്കും ഉം മൂത്താള് ഡിഗ്രി കഴിഞ്ഞുപ്പോ ന്നെ ഓളെ കല്യാണം കഴിഞ്ഞു ഉം
കല്യാണോം കഴിഞ്ഞു ഇപ്പ പഠിക്ക്ണ്ടാ എന്നിട്ട് വീണ്ടും
യേഹ് പഠിക്കന്നെയ്രുന്നു ഡിഗ്രി ഇപ്പോ ഫുള്ളായി ഇപ്പൊ ഒരു അക്കൗണ്ടിങ്ങിന്റെ വർക്കിന് പോണ് ണ്ട്
ആഹ്
ഇന്ന്പ്പോ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാൻ വേണ്ടീറ്റോള് ഇന്നലെ വന്ന്ക്ക്ണ് ന്നാ ഇപ്പാനിം ഇമ്മാനിം കൂട്ടീട്ട് പോണം പറഞ്ഞിട്ട്
ആഹ് എവിടെന്നു പഠിച്ചിര്ന്നെ നമ്മള് അട്ത്തന്നല്ലേ ഇങ്ങളെ അട്ത്തന്നെല്ലേ അതോ ഹോസ്റ്റലൊക്കെ നിന്ന് പഠ്ച്ച് ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കലെന്നെ ഉം
ആഹ് എന്തോര് ഇഷ്യൂ വെര്ന്ണ്ട്ട്ടോ എന്തോ ഒരു ക്ലോസ് കാണാണ്ട് ചെല്പോ കട്ടാവും എന്താ ചെയ്യാ ഉം കാട്ടാവുമ്പോ കട്ടായിക്കോട്ടെ ഒന്നും വെക്കണ്ട ഇന്ന് ചെല്പാണ്ട് കട്ടാവും
ആഹ് അത് കൊയപ്പല്ല്യ പിന്നെ വേറെ എന്തെക്കെ പുട്ടൊക്കെ എങ്ങനെ ഇണ്ടാക്കാറ് നമ്മള് സാധാ പോലെ ചോറ് ഇതാക്കീട്ട് ചെയ്യലാ